ഹലോ
ആലോ അലോ
ഹലോ എന്ത് വിശേഷം ഹലോ എന്ത് വിശേഷം മുറിച്ചാ കഴിഞ്ഞാ കേൾക്കണ്ട് പറഞ്ഞോ ചോറ് കഴിച്ചട്ടില്ല ങ്ങളെ ചോ റെയ്കഴിഞ്ഞാ
ആ ഇവിടെത്തെ ആള് ചോറ് ന്ന് കിടന്ന്
കെടന്നാ
ഉം
അത് ന്ത് വെച്ചി
ഇവിടെല്ലാരും നേര കെടുക്കും
ആഹ കറിയെന്താ വെച്ചെ കറിയെന്ത് വെച്ച്
കറ ഒന്ന് ചെള്ളി ചെള്ളി മാങ്ങിം തേങ്ങ രച്ചിട്ട്
ചെമ്മീനും മാങ്ങേ ആഹ് ആ തേങ്ങ തേങ്ങ അരച്ച ച്ചല്ലേ
ഉണക്ക ചെല്ലീനില്ല
ഓണക്കെ കേട്ടിലെ
ഇന്ന് പച്ച കിട്ടിട്ടില്ല വാങ്ങിട്ടില്ല
ഇവിടെൊക്കെ പച്ച വന്നുണ്ട് ആ ഇവിടെൊക്കെ വന്നുണ്ട് മുന്നൂറു ഇവ
അ
മുന്നൂറ് രൂപ മീനില്ലല്ലോ ടോളിങ്ങായക്കെല്ലേ
ആഹ് അതെന്നെ ഇ കൊറച്ച് മീൻ ഒരു പതിനഞ്ച് ചെമ്മിന് ഉണ്ടാവോ നൂറ് രൂപക്ക് ഞാൻ മേടിച്ചില
ആ ആ ഇവിടെ മുന്നൂറ് രൂപയാണ് ഒരു കിലോ ത്തിന് അത് ഏ പുഴച്ചെ മീനു ഉണ്ട് കടച്ചെമ്മീനും ഉണ്ട് ചൂടചെമ്മീനും ഉണ്ട് ശ്രീനാരനും ഉണ്ട് രണ്ടും ഉണ്ട് ചൂടൻചമ്മീൻ കടലിയമ്മീൻ ഇരുന്നൂ അറുപതും പോഴ ചെമ്മീന് മുന്നൂറ്
ഇവിടെ ഇയാളത്ത് പൊതുവേ വെ കാരണം ജീവനള്ളതാവുംഇപ്പ കൊണ്ട രണ
ആഹ ആഹ ആഹ
ഓ
ജീവനള്ളതാണെങ്കിലും അല്ല ജീവൻ ജീവനുള്ളതാണെങ്കിലും മിനിമംഒരു റേറ്റ് ഉണ്ടല്ലോ
അതെ നമ്മക്ക്ന്താ നമ്മക്ക് വീട്ടില് കൂട്ടാ ഉണ്ടാവൂില്ല അപ്പൊ പിന്നെ വേടിച്ചില്ല
ആ ആരിക്കും ആരിക്കുംണ്ടാവൂല അല്ലേ
ആഹ
ആഹ
അപ്പ പിന്നെ വന്ന് ഞനെ വേറി വെച്ച് ഇന്ന് നല്ല ചൂടായിരുന്നു നല്ല വെയിലും നല്ല ചൂട് പുറത്തിറങ്ങാൻ പറ്റണില്ല
അത്യാവശ്യം ചൂടുണ്ടായിർന്നന്ന് ഇത്രയും മഴ പെയ്ത്ട്ട് ട്ട ഒരു നാലു ദിവസം വെയിലായപ്പോ ഇതിന് നല്ല ചൂടായി
ചൂട് ശരിയാണ്
നല്ല പൊരിഞ്ഞ ചൂടായി
ആ ആ അത് മറന്നു പോകുംമ്പളൊക്കെ ഭയങ്കര
ആഹ് മഴ മഴ കണ്ടാ വി വിജാരിക്കും ഇനി ഒരു ഒരാഴ്ച്ചത്തേക്ക് ചൂടുണ്ടാവൂലാന്ന് വെയിലായാല് രണ്ടു ദിവസൊന്നും ചൂടുണ്ടായില്ല പിന്നെ നല്ല ചൂടായി
പിന്നെന്താ ഇത് പൊള്ളടമായി ചൂടു പൊറത്തുന്നു നോക്കുമ്പോ അറിയിന്ന
ആ നല്ല ചൂണ്ടും കാറ്റ് നല്ല വെയ്ലോർന്നു ചെല സ്ഥലത്തൊക്കെ മഴ പെയ്യണ്ട്ട്ടാ
ആഹ് ആഹ് ഇങ്ങള് നാട്ടിക്ക് എങ്ങനെ
ഇവിടെ ഇപ്പൊ ഇതില്ല ചെല ഭാഗങ്ങളിൽ പ്പെയ്ണ്ടന്ന് പറയണ്ട്
ആഹ്
എല്ലായിടത്തൊന്നുല്ല ചെല സ്ഥലത്തൊക്കെ ഇങ്ങനെ മഴ ചെറിയ ചാറ്റൽ മഴ വന്നു പോണന്ന് പറയണ്ട് വേറെന്താ വി
അങ്ങനൊന്ന് പ്രശനൊന്നുല്ല ല്ലോ അപ്പം അവിടെ ആ അത് ആ ങ്ങളെ ലാസ്റ്റ് ചൊറ് ത് ഞാനവിടെ കിടക്കുവായിരുന്നു
ആഹ് ആഹ്
നമ്മൾ ആ പ്ലേറ്റവിടെ വെച്ചന് ലാബണ്ട് ഉം മക്കളായിട്ട് ഒന്ന് വന്ന് നോക്കിയതാ എല്ലാരും കേടുന്നാലം ഒന്ന് വന്നോക്കി പോണം ചെക്ക് ചെയ്ത് പോകണം ത്
ആഹ് ആഹ് ആഹ് ആഹ് പിള്ളേരെൊക്ക സ് സ്കൂളിൽ പോണില്ലേ ഇപ്പോ
ആഹ് അപ്പൊ കാലത്ത് പണിയൊക്കെ കഴിയും പിന്നെ വൈകുന്നേരം വലിയ പണി ഉണ്ടാവൂലല്ലേ
കാലത്ത് ആ എന്താണ് ചോറൊന്നും കൊണ്ടോണ്ടാ എന്തേലും കൂട്ടാണ്ടാക്കി കൊണ്ടോണം പേര് പോയിട്ട് വാ വർത്തതെന്തെങ്കിലും ഉരുളകിഴങ്ങ് പൊട്ടാറ്റോ അല്ലെങ്കിൽ സോയാബീൻ അങ്ങനെന്തെലും വറുത്തത് കൊണ്ടോവും
ആഹ് ആഹ ആഹ ആഹ് ആ അപ്പ അത് കൂട്ട പിള്ളേര് കൊണ്ട് പൊയ്ക്കോളൂം
പിന്നെ മൂത്തതിനാാണ് കുറച്ച് ചോറ്ന്നാൻ മടി ഇടിയപ്പം അവിടുത്തെ ചോറ് ഇപ്പോ എന്തേലും വേ ഇവിടെ ചോറല്ലേ അപ്പൊ അവർക്ക് അത് പറ്റേ തീര ഇഷ്ടല്ല നല്ല വെന്തതും
ആ
അല്ല നല്ല വേവുള്ള റാവുമ്പോഴ പറ്റില്ല അതാ ആ അപ്പൊ ചെിലപ്പോ അവിടുന്ന് കൊണ്ട ചെിലപ്പോ വെച്ചുടുക്കും അല്ലെങ്കി ചായ ചായന്റെ കടി ഇട്ട് കൊണ്ടോവും മൂത്താള്ള് ഏഴാം ക്ലസ്
താള എന്തോരായി
എഴുതി എഴുതി
എഴുതിയ ആ ആ ആഹ് എന്തെങ്കിലും ചായ പിന്ന അടി എന്തേലും കൊണ്ട്പോയാൽ മതി വശപ്പ്പ്പെട്ടാ മതിയല്ല
ആ അതെ ഇപ്പൊ അവിടെ പുതിയ ബിൽഡിങ്ങ് ആക്കിയപ്പോ അവര് ആ അവര് ഒറ്റ മോളിലാണ് അപ്പൊ ഓനക്ക് ഭയങ്കര മതി താഴതേങ്ങ ക്കിറങ്ങി ചോറുവാൻ അങ്ങനെ അപ്പൊ അത് അപ്പൊ ട്ടീച്ചർമാര് ട്ട് അവരെല്ലാ പേരൻസിനും വിളിക്കാ നിങ്ങള് ചോറ് കൊടുത്തു തിന്നായിരിക്ക കൊടുത്തയച്ചോരുന്നാലും കുഴപ്പില്ല
ആ ആ ആ
ആ സഞ്ചാര കൊടുത്തായിക്ക അതേ കുട്ടി എന്താണ് ടീച്ചർമാര് പാർ ഇപ്പോള്ളും ആ ടച്ചർമാർക്ക് എഴും അങ്ങനെ അവര് തിഞ്ഞുല്ല അവര് ഭാക്ഷണം വച്ചിട്ട് തന്നൂ തന്നൂല
അങ്ങനെയൊക്കെയന്ന് പിള്ളേരെ കാര്യല്ലേ
അങ്ങന
ഇനിപ്പോ കാണം
സത്താർണ ഇവർക്ക് ഇനിപ്പോ ആ ഉച്ചകഞ്ഞി എങ്കിലും കുട്ടണ ങ്കിൽ റ്റുവന്ന് വാങ്ങും
അയിഓൻ അങ്ങനെക്ക് പുവാൻ നിക്കണോ പുവാൻ അമ്മോട് ഇുന്ന പോരെ കൊണ്ടുതരില്ലേ
ആ ഞാൻ പറയും എപ്പയിക്കെ പ്രശ്നില്ല ക്ലാസ്സില്ല്
ആഹ് ഇവരിക്കൊക്കെ ഇവരിക്കൊക്കെ അവിടെ ഇരുന്നാ മതിയന്ന് തോണ് ഇവരിക്കൊക്കെ അവിടെ ഇരി ഇരുന്ന് മതിന്നോണു സാനം നേരെ കൊണ്ട് കൊടുക്കുവോന്നോണ് നമ്മളൊക്കെ കാ പത്തിന്ന് കഷ്ടപ്പെട്ട് ഇടങ്ങേറായാണ് മേടിക്കണം നേരം വഴിയാ ചിലപ്പോ കിട്ടോല്ല
ആഹ് ഇവരിക്കൊക്കെ സുഖം അങ്ങനെ വെച്ച് നോക്കുമ്പോ പരമസുഖം അല്ലെ എല്ലാ സൗകര്യത്തിനും ഇന്ന് ഈ ലോകത്ത് സൗകര്യായി ഫോണായി കമ്പ്യൂട്ടറായി ഡിജിറ്റൽ ലോകവായി കാർ റായി വണ്ടിയായി കാറൊക്കെ
അവർക്ക് ഞമ്മള് പറയുമ്പള് ഇതെന്താന്ന് തന്നെ മനസ്സിലാവണില്ല ഇവർക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല
ആ പണ്ടത്തെ തലമുറക്ക് ഇതൊന്നുംല്ല ഇന്ന് എല്ലാ സൗകര്യവും സുഖവായി അതിനനുസരിച്ച് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് ലോകത്ത് ഇല്ലേ
അത് ശരിയാണ് മനസ്സമാധാനവില്ല
ആഹ് എല്ലാനും ഉണ്ട് മനസമാധാനം ഇല്ല അതാണ് ജീവിതം അന്നാ വലിയ വീട് കാറ് വണ്ടി സ്കോപ്പ് സ്കാപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ ജീവിതത്തിന് ഒരു സുഖം ഉണ്ടാവൂല്ല അതാണ് പ്രശ്നം
ഏത് വഴിക്കാ പോവാ എന്നൊള്ളതേ ഞാനാണേ എപ്പളും ഞാന് എന്താണ് ബസ്സ്റ്റാൻഡിൽ പോയപ്പോ പ്രായ മക്കള് മൂന്ന് ഒരു ചെറിയ
ഹലോ ആഹ് ഇപ്പൊ കേക്കണൊണ്ട് പറഞ്ഞോ
ആ അത് ചെറിയ ഗ്യാപ്പിന്റെ ഉള്ളിൽക്കാട് കയറി വന്നിട്ട് ഹാലിസ ആണ് അലീതത്തിന്റെ ഭയങ്കര യൂണിഫോം ഇട്ട
ആഹ് ആഹ് അതാ എല്ലായിടത്തും ഉണ്ടത് ഒമുക്ക് മുക്കിലിരുന്ന് വലിക്കല് മുക്കിലിരുന്ന് ആൻസ് വക്കല് കാശ് കൊടുത്ത് ഓരോ സധനം മേടിച്ച് ലഹരികള് എവിടെ നോക്കിയാലും ലഹരിയാണ് പേടിയാവാണ് ഒര ഒരിടത്തേ പിള്ളേരെ കാണുമ്പോഴൊക്കെ നമ്മക്ക് പേടിയാവും ചില മക്കള കാണുമ്പോ നോ ക കാണുമ്പോ ഉമ്മ ഇത് പെങ്ങന്മാര്ന്നന്നും അറിയാത്ത ലെവലിലാ പിള്ളേർടെ നോട്ടം ആകെ കാണുമ്പോ മനുഷ്യ എല്ലാ തരത്തിലും പേടിയാണ് ഇപ്പ മക്കളൊക്കെ പൊ
അതെ മക്കള് മക്കളെ ആ പൊറ്ത്ത് പോയി പഠിക്കുമ്പളാണല്ലോ ആാത ഇ അ
പേടിക്കണം പേടിക്കണം നമ്മ നല്ലോണം പേടിക്കണം നല്ലോണം പേടിച്ച് ജീവിക്കേണ്ട ലോകോണ ഇപ്പ നമ്മള് മനസ്സിൽ പോലും കാണാത്തതാണ് പിള്ളേരെ കയ്യിൽന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമുക്ക് കിട്ടണത് അല്ലെ നമ്മള് വിചാ
പണ്ടൊക്കെ പറയും തള്ളാരെ കൊയ് അപ്പൊ തള്ളാര് കൊയ്പ്പം തള്ളാര് വന്നോ നോക്കാൻ
തള്ളമാര തള്ളമാര കൊഴപ്പൊന്നുല്ല ഇന്നത്തെ ലോകത്തിന്റെ കളിയാണത് തള്ളാ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം തള്ളമാർക്ക് പോകനോട്‌ത്തൊക്കെ പിന്നെ പോവാൻ പറ്റോ
തള്ളരെ കുറ്റം പറിയ്ണെ നമ്മൾ ങ്ങനെ ആവുമ്പല്ലല്ലോ
ആ
ആരെങ്കിലും പ്പം നമ്മടെ മക്കളോട് അങ്ങനെ ആ അത് പറ്റൂലല്ലോ ഞമ്മൾ ആരെങ്കിലും ഇപ്പോ ഓരോട് അങ്ങനെ പോയിക്കോന്ന് പറീല്ലല്ലോ അങ്ങനെ പോയിക്കോന്ന്. തള്ളാർ പറീല്ലല്ലോ
ആ ഏതെങ്കിലും തള്ളം മാര് മക്കള് നശിക്കാൻ പറയു ആരും പറയൂല എല്ലാരും നമ്മളെമ്മ നന്നാവട്ടെ ന്ന് ആ പണികഴിഞ്ഞാ
ആ ക്കെ പണികഴിഞ്ഞ് ഞാനേ ഞാനിന്ന് അയ്ന്റെ എടേലെ ന്താണ് വാഷിംഗ് മെഷീന് അ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടപ്പ തന്നെ
അന്നാ പിന്ന അന്ന പിന്ന അവട്ടെ ന്നാ പിന്നെവട്ടെ
അല്ല കട്ടാകണ്ട പത്തിൻ റ്റ് ആയ
അന്ന പിന്നൊവട്ടെ
പ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ